എന്തൊക്കെ
നല്ലർത്താനം. എന്താ പണി?
നല്ല പണി. ദേർ- നൂറെവടെ?
നൂറാഹ്‌.. ഓളോ ഒറക്കോം വന്ന്ക്ക്ണു ഇന്ന ഒറങ്ങ്ണൂല്ല.
അഹ് ശെരി. അഹ് സെരി ഉ ഉഴിഞ്ഞ്ട്ട്ലെ?
ഉയിഞ്ഞ്ടാൻ നിക്ക
ആഹ്. അയെന്തേപ്പോ?
അല്ല കൊയപ്പൊന്നുല്ലോളെട്ത്ത്, ഇട്ത്താ കൊയപ്പല്ല.
മ്മ്മ്
അല്ല ഇന്ന്ട്ട് ലുലോ?
ഏഹ്‌? വേറെ ലുലുതാ അവടണ്ട്. പന്ത്ണ്ട്.
എന്താ എങ്ങനണ്ട് കണ്ണൂർ ലൈഫ്?
അടിപൊളിആണ് ശൂപ്പറാണ്.
ഉം
ഇവടന്നങ്ങട്ടും മണ്ട അവടന്ന്ങ്ങട്ടും മണ്ട. ഇന്നാളെ തിര്ച്ചങ്ങട്ടന്നെ. ഇന്ന്ട്ട് വേറെന്തൊക്കെ?
ഇന്നട്ട്
വെയ്ച്ച്ട്ട്ല്ല ഫുഡ്‌ണ്ടാക്ക
ആര്? ആഹ് ഏഹ്‌ ഏഹ്‌ ഇന്ന് സ്പെഷ്യലാ?
ഇമ്... ആഹ് ഇന്ന് ഉച്ചക്ക് വെറുംചോറേന്നു. ഇന്ന് അം മാമ്മം വെരാണ്.
ഉം
അപ്പോ അപ്പൊഞങ്ങളോട് ഫുഡ്‌ണ്ടാക്കോ ചോയ്ച്ചു. ഞങ്ങളോട്ച്ചാ മൂത്തമ്മാനോട്. അപ്പൊപ്പിന്നെ ഇമ്മറഞ്ഞു ഞങ്ങളെ- എന്തായാലുംന്നങ്ങട്ട് പോവ, അവടന്ന് ഞങ്ങള് ഫുഡ്‌ണ്ടാക്കിക്കോള ഇങ്ങള് വര്മ്പത്തേന്അറഞ്ഞു.
ഏഹ്‌.
ഉം ഇന്ന്ട്ട്, ഹ്‌മ് വേറെന്തൊ-
ലുലുന്ന്ട്ട് അവടെ കൾചാം കുട്ട്യാള്ണ്ടോ?
ഇമ്. ഇത് വരീം പിപ്പിര്യാട്ടിര്ന്നു. അങ്ങട്ട് മണ്ടീട്ടും ഇങ്ങട്ട്മണ്ടീട്ടും, ഓലെ കയ്യ്ൽലൊക്കെട്ത്ത് ഇവടാകെ പരത്തി, ഇപ്പൊ കൊയപ്പല്ല. ഇപ്പോ മറ്റെ ഞാന്ന്ട്ട് ഓളെങ്ങോണ്ടപ്പർത്തെ പെരേക്കോയി അപ്പർത്ത്ച്ച കൊർച്ച്പോണം. ഞമ്മ തറവാട്ട്ക്കോണെ അങ്ങനെ. ഇന്ന്ട്ട് പോയിങ്ങാണ്ട് പോന്നു. അവളേംകൊണ്ട് പോന്നു വേറെര് ഹംദറഞ്ഞ്ട്ടൊര് കുട്ടിണ്ട്.
ഹാദ്യോ?
ഹംദ.
ആഹ്
അപ്പോ ഓളേംകൊണ്ടന്നു. അപ്പോ ഇബല് രണ്ടാളും ച്ചാർപ്പ് കൂട്ഹാ പിന്നെ. ഇവടൊറ്റയ്ക്കന്നേര്ന്നല്ലത്. അതോണ്ട്പ്പൊച്ച് കോളെയ്യ. അതോണ്ടല്ല്യെ ബുദ്ധിമുട്ട്ല്ല ഓളെട്ത്ത്. ഇണ്ട്. എന്ന്ട്ട് ബ്രദറോ?
കാപ്പിലോ?
അഹ് ശെരി. ഇസമോൾക്കെങ്ങനെണ്ട്?
ഓൾക്ക് കൊറവ്ണ്ട് ഇപ്പൊ പനി മാറീക്ക്ണൂന്ന് പറയ്ണ്ട്.
ആഹ് എന്ത് പറ്റ്യേപ്പൊ പെട്ടന്ന്?
അത് പനി മാറാതെയ് ഗുളികേം മരുന്നും കുടിച്ചിട്ടും ഒന്നും മാറണില്ല.
അത് ശെരി എന്താന്നിട്ട് എന്താ പറഞ്ഞേ?
അത് ഇൻഫെക്ഷൻ ഇണ്ട് ബ്ലഡില് പറഞ്ഞുച്ചു ചെറ്തായിട്ട്.
ന്നിട്ട് ഇപ്പ കൊറവുണ്ടോ?
അപ്പോ ആഹ് ഇപ്പോ പനി വിട്ട്ക്ക്ണു. അപ്പോ സൂചിണ്ട് വേ ഏയ് നാളെ ചെലപ്പോ പോരും.
വിടെ ഏത് ഹോസ്പിറ്റലാ ആഹ് അതന്താ അങ്ങട്ടൊക്കെ?
അത് ഇവടെന്നും കാണിച്ചിട്ട് മാറണില്ല അപ്പോ കുട്ടിയാളെ ഡോക്ടർ ഇണ്ട് മൗലാനീത്തെ. അയിന് കാണിച്ചു കൊടുക്ക പറഞ്ഞ് അങ്ങനെ പോയതാ. അപ്പോ ഈ ഇന്നലെ ഇമ്മ ഇണ്ടായിനു ഇമ്മ രാത്രി പോന്നു. ഇമ്മമ്മീട്ടും ഇന്നലെ രാത്രി അങ്ങട്ട് ചെന്നു ഇന്നിപ്പോ ഇമ്മമ്മീ മാമി ഇന്ന് തന്നെ ഒള്ളു.
ആഹ് ഇന്നല രാത്രി ഇമ്മ ഇമ്മമ്മാ പോയിന്നില്ല.
ഏയ് അത് ഓളെ കാണിച്ചാനേന്നുള്ളതില്ല അപ്പോ ഇമമ്മാക്കും മാമിക്കും ഒക്കെ പനിച്ചാണ്
അപ്പോ ഇമ്മ മാത്രം നാണിക്കാക്കു മാത്രം പോയത്.
ആഹ്
അങ്ങനെ.
ഉം ന്നിട്ട് ഫുഡ് ഒന്നും കഴിക്ക്ണിലോള്.
ഏയ്‌ ഒന്നും തിന്നണില്ല ഇന്നലെ എന്നിട്ട് പയം പൊരിയൊക്കെ തിന്ന് അത് ഫുൾ ശർദിച്ചിന്ന്
ആഹ് ആഹ്
അങ്ങനെയൊക്കെയാണ് ഇപ്പോ ഇന്ന് പനി നല്ല കൊറവ്ണ്ടേ
ഒന്നും തിന്നിട്ടുല്ല ഇന്ന്
ഉം ഉം അയ്ന് ഒന്നും തിന്നാൻ അല്ലെങ്കിത തന്നെ തിന്നുല അയികുടി
എന്നട്ട് മരുന്നയറ്റ്ണ്ടോ ക്ഷീണം ഉണ്ടാ
ആഹ് ഇന്നലൊക്കെ ഗ്ലൂക്കോസ് കേറ്റീന്
ഉം ഉം ഓള് ഓള് പെരേക്ക് പോയി
അപ്പൊ ഇഞ്ഞ് ലൊക്കെ നാളെ കാണാൻ വര്ണ്ണ്ണ്ട് അവെ.
ഉം ഓലോട് പറയണ്ടാ പറഞ്ഞീനു വക്കി ഓള വക്കീലൊക്കെ, അപ്പ ഓല് പോയി, ചപ്പോ ഓളെന്നെ പറഞ്ഞിക്കാ.
ഇസമോളെയ് ആഹ. എന്താ ആസ അഡ്മിറ്റ് ആണ് ന്ന്. ഓളമ്മമാനോട് ട്ടും പറഞ്ഞേക്ക.
പനിയാണ് പറഞ്ഞിനൊ, അപ്പൊ ഓല് ആദ്യം.
ഇല്ല ഓലിഞ്ഞി നാളെ വര്ണ്ണണ്ടത്രേ.
ഉം
അയ് ശരി. തിരുമ്പലും കൂളിയൊക്കെ കഴിഞ്ഞീലെ? ഉം.
ഡ്രസ്സാള ഒതുക്കി വെക്കേനു.
ഉം
അതെന്നെ പണി. അതല്ല, ചായക്ക് രാവില എന്തേനു?
ആ ഇബ്ടെ ആ അവടെ.
ഇവിടെ ഓട്ടടാ. അവിടെ?
ഓട്ടട ആഹ്.
ഉം.
ഇബട ന്ന് എന്തേനു
പൊറോട്ട, നൂൽപുട്ട്.
പുട്ടും, പോറോട്ട. നൂൽപുട്ട് അത് രാവിലെ അരി, രാവിലെ വെള്ളത്തിലിട്ടപ്പ ആവുന്ന്
അപ്പൊ ഞങ്ങക്ക് പോവാൻ വേണ്ടി വേഗം നൂൽപുട്ട്.
ആഹ് അത് ശരി.
ഉം അങ്ങനെയൊക്കെ. ഉം
ന്ന്ട്ട് ഇങ്ങള് എവിടെ എല്ലാരും ഒരു റൂമിലാ കിടക്കല് അതും.
ഉം അല്ല. മൂത്തമ്മാടല്ലേ ഞങ്ങളിപ്പോ രണ്ടിസം. മുത്തമാടെ വച്ചാ. അവിടെ മൂന്നാല് റൂമുണ്ട്, ഏ മൂന്ന് റൂമുണ്ട്. അവിടപ്പം ഒന്നില് മൂത്തപ്പയും മൂത്തമ്മയും കിടക്കും. പിന്നെ ഒന്നില് ഉമ്മേം, കും. പിന്നെ ഒന്നില് ഞാനും സെഫിദയും കെടക്കും. മ്മാൻ്റെ മക്കള്. അങ്ങനെ.
ട്ടില്ലേ?
ഏ
ഇല്ല. മ് ഉം. ഞാനും ഉമ്മീയും മാത്രം.
ഏ ശരി.
അതല്ലേ സാധിക്കും, ഒറ്റക്കല്ലേ ഇപ്പൊ
ഉ ആ ആഹ
നാളെ ഇങ്ങള് ഓലെ കണ്ടോയ്
ആഹ ആരെ
റുബീനേം സാധിക്കിനയും
ഉ
ലുബിനേം, സാധിക്കിനേയും കണ്ടോ
ആഹ് ആ മറ്റേ അവൾ എന്നിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ഓള് പറഞ്ഞു.
ഉം
ഞാൻ മെസ്സേജല്ലേ. മെസ്സേജ് ആയക്കട്ടേന്ന് എടുത്ത്. പിന്നെ ഞാന് ഇങ്ങനെ ഇപ്പൊ കുട്ടി പോയ ഓള് ആകെ വേജാറാവൂലേ. അപ്പൊ ഞാൻ വി ഓള് വിളിച്ചപ്പോ ഞാനങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങളൊട്കാടി ഇന്നലെ പോയോന്ന് ചോദിച്ച്. അപ്പോള് പറഞ്ഞു എന്തേച്ച ഞാൻ പെട്ടെന്ന് ങ്ങനെ ഇത് ഇപ്പ എന്താ എടുക്കേരണ ഞാൻ ഇന്ന് ക്ലാസ് കൊണ്ടരാൻ വേണ്ടിട്ട് ക്ലാസ്ന്ന് കഴിഞ്ഞിട്ട് ട്ട് കൊണ്ട്വരാൻ വേണ്ടിട്ട് പോന്നതാണ്. ഞാൻ കാക്കുനോട് ഷർട്ട് ഇട്ട് വരാൻ പറഞ്ഞിത് നല്ല ഷർട്ട് അപ്പ കാക്കും പെരേലിടണ തന്നെ ഇട്ട് പോന്നല്ലേ പെരുനാളിനൊക്കെ ഒന്ന് പോകാന്ന് കരുതിരുന്നു ആഹ് അപ്പൊ നിങ്ങള് എങ്ങന അറിഞ്ഞ്യ്ച്ച് ആപ്പ പറഞ്ഞു അതൊക്കെ അറിഞ്ഞു ഞാനി കെ എന്താ മിന്നു ട്ട്ന്ന് പറഞ് വീടുകാര് ആഹ് ഞാൻ കേട്ടുതി അവിടുന്ന് സി സി ടി വി ക്യാമറ ഉണ്ട് ഞാൻ കാക്കുനോട് പറഞ്ഞു ഞാൻ ഹെൽമെറ്റ് ഇട്ടില്ലല്ലോ ഹെൽമെറ്റ് എന്തോ പറഞ്ഞു അപ്പൊ ക്യാമറ ഉണ്ട് അപ്പൊ ഞ്ഞി ഇന്നോക്കെ പ്രശ്നാകുവോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെ പറഞ്ഞു പ്രശ്നച്ച് ക്യാമറേണ്ട് കാക്കു ഇവിടെന്ന് പറഞ്ഞിട്ടുള്ളൂ അത്രേള്ളൂ അപ്പൊ പെരെന്റെണ് പെരേത്തേണ് പറഞ് പറഞ്ഞു
ഉം
അയ്യോ
ഉം നി ഓക്കെ
അങ്ങനെക്കെയാണ് മോളെ കഥക ഗ്രാനപ്പേ കുണുവെ ഞാനങ്ങൻ തന്നേടി
ഇപ്പ എന്നീ മിന്നി മിന്നി വിറ്റിനോ
ഉം എന്നിട്ടിപ്പം പപ്പിറ്റ അവിടെ കിടക്കല്
ഏയ് അയ്ന് ബാത്രൂമ് ശരിയാക്കിട്ടില്ല പറഞ്ഞിട്ട്
ബാത്രൂം എന്താ ആഹ്
നമ്മ ന്റെ
ഉം ആഹ് ഓക്കെ
അപ്പൊ അത് കഴിഞ്ഞിട്ട ആക്കാരം ഇപ്പൊ മറ്റോട തന്നെ കടക്ക കിലിങ്ങിറ്റ്വാ
ഉം
അങ്ങനെക്കെണ് കാര്യങ്ങള്
മുല്ലുക്കെ വന്നിട്ടില്ലേ അപ്പൊ
മുല്ലു
അന്ന് ഉം നാപ്പീന്
ആഹ് ആഹ് പിന്നെ പോയിട്ടുണ്ടാവില്ല അല്ലേ
എന്താ അറിയില്ല അന്ന് വന്ന് വരണം പറഞ്ഞീന്നു കൊറച്ച് ദിവസം ആയി ആവും ചെയ്തില്ലേ അപ്പൊ പോയ്ക്കോളുവോ എന്തോ എന്നും അറിയത്തില്ല
ഉം
അങ്ങനെ
ഉം
സനൊക്കെ വിളിച്ചീന്നില്ലേ മെസേ അയച്ചിന്ന് അപ്പൊ ക്ലാസ്
ഓളിന്നു വന്നിട്ടില്ല അവള് ആഹ് ഹസ്ബന്റിന്റെ
ഉം ഉം
രാവിലെ പോയതാ
രാവിലെ പോയതോ
ഉം ക്ലാസിന് വരാതെ നേരെ ഓല് അങ്ങനങ്ങ് പോയി
ഉം അപ്പ ഉമ്മച്ചിയോ അവരുടെ
ഓല് ഒന്നും അറിഞ്ഞില്ല വിളിച്ചിട്ടൊന്നുംല്ല പിന്നെ ക്ലാസ് ഇപ്പ ദേ റീലെടുക്കാ അങ്ങനെ തന്നെ പോകും സുഖല്ലേ
ഒരു കണക്കിന്
ഉം
അല്ല എന്താ പിന്ന ഞാൻ പറയാം എന്നാ നീ ജ് ഇങ്ങട്ടൊഴിച്ചണോ ഞാൻ അങ്ങോട്ട് ഒഴിച്ചണം ഇനിയും
പത്തായോ ആഹ് പക്ഷെ ഇത് നിക്കലുണ്ട്
ഇതല്ലേ നമ്മളു
ഇത് നിക്കാത്തെ പന്ത്രണ്ടൊക്കെ ആയല്ലോ ഇവിടെ നിക്കല്
പന്ത്രണ്ടൊക്ക ആ നിക്കല് ഉണ്ടെജ് അല്ല ഇതിൽ ഈ അറുന്നൂറ്റി മി എ അതെന്താണ് സംഭവം
സെക്കന്‍ഡ്
അറുന്നൂറ്റിയോ
ആഹ്
അറുനൂറ്റി ഇരുപത് സെക്കൻ്റെന്നോ ഉം എന്നാ ആയിക്കോട്ടെ ഇപ്പ വിളിച്ച ചെന്നിട്ട് വിളിച്ചാണോ ഞാൻ അങ്ങട്ടോ
എന്നാ ഞാനങ്ങ് അങ്ങോട്ട് വിളിച്ചാ
ആ ഇങ്ങട്ട് വിളിച്ചുടത്
ഇങ്ങട്ട് വിളിച്ചണത് അങ്ങനെയാ വേറെ അ ച്ചാ അറീലാട്ടോ ഇത് ആഹ്